ആ സുഖാണ് കുറേനാളായല്ലോ വിളിച്ചിട്ട്. സുഖായിട്ടിരിക്കണ
അതിഥി ഇപ്പ എന്തൊക്കെ ചെയ്യണ് വർക് വർക്ക്
ഇല്ലില്ല ദേ പഠിക്കുവാ
ടിക്കനല്ലേ ആഹ് ആഹ് ആ
മം ചേച്ചി എന്ത് ചെയ്യാ
ഞാനിപ്പോ വർക് ജോലിക്കുപോയാരുന്നു അന്നാട്ടിപ്പാ ഡെലിവറിടെ കഴിഞ്ഞപ്പോ ജോലി നിർത്തി ഇപ്പൊ ചെറിയ ചെറിയ വീട്ടിൽ തന്നെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും ആയിട്ട് വീട്ടിലും അങ്ങനെ ആ ഒരിത് ഞാൻ തന്നെ വെച്ച് പിടിപ്പിക്കണാണെ
എന്തെക്കയാ കൃഷി ചെയ്യുന്നേ
ദിപ്പോ നമ്മടെ പയറില്ലേ
അ
പയറ് അത് ഞാൻ തന്നെ ഞാൻ വെച്ച് പഠിച്ച് പയറ് ഇണ്ട് തക്കാളി ഇണ്ട് പാവയ്ക്കാ ഇണ്ട്
പായറെന്ന് പറഞ്ഞാൽ അച്ചിങ്ങ
അച്ചിങ്ങപയറ് ഇത് പടർത്തിടണം പൊക്കത്തിൽ ടെറസണ്ടേ
അ അ ആ
ങ്ങനെ ഓരേ നമ്മ ചരടെല്ലാം കെട്ടി വ പടർത്തി വെച്ചേക്കണേആണ്
ആ കുട്ടിയാണോ കരയുന്നെ
കരയണെല്ല സൈഡിൽ കൂടി ഓടി കളിക്കണ് അതുപറഞ്ഞെ മറഞ്ഞ് കണ്ടിക്കെ
ആ
പിന്നദോ തക്ക് ഇല്ല ഇല്ല തക്കാളിണ്ട് പി തക്കാളിന്ന് വെച്ച ഉണ്ടതക്കാളി പച് നാടൻ പറയും നാടൻ തക്കാ ക്കാളി പുളിയൊള്ളത് ആ അതന്നെ പുളി പുളിയാരിക്കും അത് ആ ഞങ്ങ ഇവിടെ മീൻ കറിക്കെല്ലാം ഇവടുന്നാനമ്മ എടുക്കണേ വീട്ടീന്നന്നെ പ്പ ഏ പൊറത്ത്ന്ന്‌ പച്ചക്കറി മേടിക്കാറില്ല വീട്ടിത്തന്നെ എല്ലാം ഏ ചെറിയ തോതില് ഞാൻ കടേലും കൊടുക്കാറുണ്ട് അടുത്തുള്ള കടേലെല്ലാം കൊടുക്കണ്ട് ആ ചെറിയ വരുമാനം കിട്ടുവങ്ങനെ
പിന്നെ പച്ചക്കറിക്കൊക്കെപ്പം നല്ല വെലയാണല്ലോ
നല്ല തീപ്പിടിച്ച വെലയാണിപ്പം മുരിങ്ങക്കൊലിണ്ടിവിടെ മുരിങ്ങ കോല് മാങ്ങാ ചെറിയ മാവില്ലേ
ആ മുരിങ്ങാകോൽണ്ടങ്കിൽ അത് മതിയല്ലോ മു മുരിങ്ങേലവെച്ച് എന്ത സാനോണ്ടാക്കാം ഉം അരച്ചു തോരൻ
തോരൻ വെക്കാൻ വേണ്ടി ആഹ് ആഹ് ആഹ് നല്ല ഗുണോള്ള സാനങ്ങളാ മുരിങ്ങ
ഉം ശെരിയാ ശെരിയാ നല്ല കോളസ്ട്രോളിനാന്ന്‌ തോന്നണു.
മുരിങ്ങേട തോലാണ അല്ലേങ്കിൽ എലെയിരിക്കുല്ലേ?
എല എല
ആഹ് ആഹ് ആഹ് എല പരിപ്പെല്ലാം വെച്ച് ആഹ് ആഹ് ആഹ്
ഉം ഞങ്ങടെ വീട്ടില് മറ്റ് റ്റെ ഫാഷൻ
ഫ്രാഷൻ ഫ്രൂട്ട്ല്ലേ
ആഹ് അങ്ങേ പച്ചക്കറിയങ്ങനെ ഏഹ് എന്തുവാള്ളത് ഇതറിയാവോ കാച്ചില്
ആഹ് കാച്ചില് നല്ല സാനം ആലോ
നീല കാച്ചിലും ഒണ്ട് വെള്ള കാച്ചിലും ഒണ്ട്
വെള്ള അല്ലെ
മ് പിന്നെ മ് ഇതിലെ പൈനാപ്പിൾ ഉണ്ട്
പൈനാപ്പിള് ആഹ് പക്ഷെ ഞങ്ങടെ അവടെ ഇതൊന്നും പിടിക്കൂല
ആഹ് ഇത് പിടിക്കില്ലാർന്ന് ഞങ്ങള് തോ തൊടിന്റെ സൈഡിൽ ഒരെണ്ണം വെച്ച് നോക്കിയതാ ഒരു പ്രാവിശ്യം അത് ഉണ്ടായിട്ടൊള്ളു ഇപ്പ രണ്ടാമത് അതിന്റെ വീ സംഭവം എടുത്ത് വെച്ചട്ടുണ്ട് വളർന്നു നിപ്പോണ്ട് വലുതായിട്ടില്ല
അതില് പിടിച്ചിട്ടൊണ്ട് കൃഷിയായിട്ടില്ല ആഹ് ആഹ് അത് പൈനാപ്പിൾ ഉണ്ടായിട്ടോണ്ട്
ആ ഉണ്ടായിട്ടോണ്ട് ഭയങ്കര വലുതായിട്ട് ഉണ്ടായിട്ടില്ല ചെറിയ നല്ല നല്ല മധുരം ആയിരുന്നു അത്യാവശ്യം
ആ ആ അത് കഴിച്ച് നോക്കിയാ മതി ങേ പറിച്ച് എടുത്ത ചെറിയ ക കഴിച്ച് അല്ലെ ആ അ അ അ നമ്മൾ ഒന്ന് വേറെ വളം ഒന്നും ചേർക്കണില്ലലോ നമ്മൾ തന്നെ വീട്ടിൽ പൊറത്തിന്ന് വെടിക്കുമ്പോ ഓരോ ഓരോ മൊത്തോം കീടനാശിനിയും അതും തളിച് വെറുതെ നമ്മക്ക് തന്നെ വയറിന് ഒരു അസ്വസ്ഥത ആയിരിക്കും
മ് പിന്നെ ഇവടെ ഇഷ്ടമാത്തിരി വാഴ ഒണ്ട്
വാഴയിൽ അ അ അപ്പൊ നിങ്ങ്ക്ക് പറമ്പും കാര്യങ്ങളൂക്കെ കൊണ്ടാകണേണോ
ആ ഇച്ച് ഇച്ചിരി ഒണ്ട് ഒരു പത്ത് ഇരുപത് ആ പത്ത് ഇരുപത് എണ്ണം കാണും പിന്നെ
വാഴ അല്ലെ ആ അ അപ്പൊ ന്ത് പഴം ആണ് എന്ത് പഴം ആയിരിക്കും അറിയില്ല തിന്നുമ്പോളെ അറിയോളു അല്ലെ
ആ ഈ കുഞ് പഴം ഇല്ലേ
എ ചെറുപഴവോ
ആ ചെറുപഴം അതെ പിന്നെ ഏത്തപ്പഴത്തിന്റെ ഒരെണ്ണം ഒണ്ട് റോബേസ്റ്റിന്റെ ഒരെണ്ണം ഒണ്ട് ഒരെണ്ണം എന്ന് പറഞ് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ഇച്ചിരി ഇച്ചിരി എണ്ണത്തില് റോബെസ്റ്റയും കൊറച് പ്പുണ്ട് കൊറച്ച് ഏത്തപ്പഴും നിപ്പുണ്ട്.
ഏത്തപ്പഴം ഉണ്ട് അപ്പം നിങ്ങ വീ ട്ടില് ആവശ്യത്തിന് ഉപയോഗിക്കാ അല്ലെങ്കിൽ പുറത്തു കച്ചവട പിന്നെ ഉണ്ടോ ഇല്ലല്ലേ.
ഇല്ലല്ല കച്ചോടായിട്ടൊന്നുല്ല ഇവടെ നമ്മൾ ഇപ്പോ വീട്ടിൽ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൊറച്ച്ങ്ങനെ പഴുക്കും ബാക്കി ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുവല്ലോ അപ്പോ ഈ പഴുത്തത് കഴിച്ച് തീരുമ്പോത്തിനും പച്ച പഴുക്കത്തൊള്ളു ഇരുന്ന്.
ആ ആ ആ അങ്ങനെ. അല്ലാതെ ഇങ്ങനെ കച്ചോടത്തിനൊന്നും വെക്കു ക്കും കൊടുക്കാറില്ലേ വി
ഇല്ലില്ല എപ്പയും എപ്പയും ഉണ്ടാകത്തില്ലല്ലോ ഇത്. എടക്കല്ലേ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ എടുക്കും. പിന്നെ ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് കായ്ക്കത്തില്ല. നമ്മള് അതും ഇതും പറഞ്ഞു നിൽക്കുവല്ലല്ലോ ഇവിടെങ്ങനെ പാല് അങ്ങനെ നമ്മള് വലുതായിട്ട് ഇങ്ങനെ നോക്കത്തില്ല ജസ്റ്റ്‌ അമ്മയിങ്ങനെ നോക്കുന്നെക്കെയുള്ളു.
അങ്ങനെ അ ആ ആ.
ഉം അപ്പം ഇങ്ങനെ അത് ഇങ്ങനെ ചിലതൊക്കെ പയം ഉണ്ടാകത്തൊള്ളൂ ചെലത് ഇങ്ങനെ തന്നെ നിക്കും. ക്കും വാഴ ആയിട്ട് അതിന്റെ ഇലയും കൂമ്പൊക്കെ വന്നിട്ട് നി. വാഴപ്പഴം ആയിട്ട് ഞങ്ങൾ എടുക്കത്തില്ല കായ എടുക്കും.
കാ ആ ആ ആ കാ കായ എന്ന് പറയു ആ കാ അല്ലെ ഇത് നമ്മ ചെമ്മീൻ ഇട്ട്ഒലത്താൻ വേണ്ടി അങ്ങനെ അല്ലെ പച്ചകാ ആ ആ
പിന്നെ കൂമ്പ് തോരൻ
വാഴകൂമ്പ് അതല്ലേ പുടപ്പ് ഞങ്ങളെ ഇവിടെ പുട പ്പന‌ന്ന് പറയും ആ നല്ല സാധനാ അത്.
ആ അത് എടുക്കും. ഇവിടെ അങ്ങനെ പരിപ്പിക്കാനായിട്ട് നിർത്തത്തില്ല ഇങ്ങനെ കായയായിട്ട് എടുക്കും.
കായൽ
ഉം പിന്നെ ചെലതൊക്കെ പഴുത്ത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ അമ്മ ശ്രദ്ധിച്ചിങ്ങനെ പഴുത്തു നിന്നാലും ഒരുപാട് പഴുപ്പിക്കാൻ പറ്റത്തില്ല അണ്ണാൻക്കെ ഉള്ളതുകൊണ്ട്
പിന്നെ വേറെ സംഭവം പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മളെ റമ്പുട്ടാനില്ലേ കൊ കൊറോണ ആ കൊറോണ പഴം ആ പിടിച്ചിട്ടുണ്ട് എന്ത് പറ്റിന്നറിയില്ല ആ ഹാ വെച്ചിട്ടുണ്ട് അത് എന്റെ ഒരു കൂട്ടുകാരി തുണ് തന്നെ തയ് ച്ച് വന്നിട്ടുണ്ട് പിന്നെ കാ വന്നിട്ട് പില്ല
ആഹ് കാവരുയുമ്പോ കിറ്റ് കെട്ടി വെക്കണവേ
ആഹ ആഹ് ആഹ
അല്ലെങ്കിൽ എന്തെലും ഒന്ന്
ഇല്ല ഞങ്ങ മോൾലാണ് പക്കത്തെ
ഓ എന്നാലും കിറ്റ കെട്ടി വെച്ചേക്ക് മറ്റേ ആഹാനാ കൃഷ്ണയുടെ ഒക്കെ വീഡിയോ കാണാറുണ്ടാ
ഇല്ല ഇൽ
കൃഷ്ണകുമാർ ഫാമിലി ആഹ് ആഹ് ആ പുള്ളീടെ വീട്ടിലൊണ്ട്
ഇണ്ടല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അതെ എ ഇണ്ടാവ ഇണ്ടാവണോന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ നമ്മ ഇങ്ങനെ പുറത്ത് ഇത് അധികം ഈ സാധനം ക നല്ല സാധനം അല്ലത്
ആഹ് റംമ്പൂട്ടാണ് അങ്ങനെ അധികം കടൽ വില്ലണ്ട് തോന്നുന്ന്
ആഹ് ഓരോ സീസണിലാ വന്നെയ തോന്നണ്
അത്ര വല്ലേ
കാണുള്ളൂ ആഹ് ആഹ് ആഹ്
ഉവ ഭയങ്കര മരട്ടൈസ്ല്ല
ഇവിടെ ഞൻ പറയുമ്പോ അമ്മ അമ്മയെ ഇവിടുന്ന് സംസാരിക്കുന്നു ആയി വരുന്നു തീസ
ആഹ് ആഹ് ഈ മഴക്കാലത്താന്ന് തോന്ന കേട്ടാ ഇണ്ടാവണ
ആഹ
മഴക്കാലത്താന്ന് തോന്നണം കേട്ടാ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വല്ലപ്പോഴേ കാണുകുള്ളു ഞങ്ങ കടൽ ഞാൻ ഇപ്പൊ ഒരു മാർജി ഫ്രീ വർക്ക് ചെയ ഈ രണ്ടാമത്തെ കുട്ടിയാണ് മുമ്പായിട്ടേ ഞാൻ ആ കടയില് വർക്ക് ചെയ്തത് അപ്പൊ അവിടെ എങ്ങന ഫ്രൂട്ടസ് വെജിറ്റബിൾസ് കുറേ സധനങ്ങള ഉണ്ട് അപ്പൊ നമ്മ അവിടെച്ച് കണ്ടി് പരിചയം ആകെ വരുമ്പോ രണ്ട കിലോ മാത്രം കടെ വരും അങ്ങനെ ഓവറായിട്ട് ഒരു കിലോ കടയില് അപ്പൊ അങ്ങനെ കണ്ട് ഇടക്ക ഇവിടുന്ന് ടൈസ്റ്റ് ചയ്തു നോക്കൂ ഓരോ ഫ്രൂട്സ് അല്ലെ അല്ലാതെ പുറത്തിന്നു വെടിച്ചിട്ടില്ല റംബുട്ടാൻ
ഇവിടെ ഇവിടെ ഒരു വീടുണ്ടെ ആ വീട്ടിന്നില്ലെ ഇന്ന് ഇച്ചിരി മാറിയിട്ട് ഒരു വീട് ഉണ്ട് വീട്ടിന്ന് അച്ഛൻ എന്താ കൊണ്ട് വന്നരുന്നു നിറച്ചു റംബുട്ടാൻ. പിന് ആ ഇവിടെ കുറച്ചെങ്ങോട്ട് കോട്ടയം സൈഡ് ആയോണ്ട് റംബൂട്ടാന്റേം ജാതിക്കയുടെ ഒക്കെ മരം. ഇഷ്ട്ടം പോലെ ഉണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എവിടയോ പോയിട്ട് അക്ഷയയിലാന്ന് തോന്നുന്നു പോയിട്ട് വരുന്നവഴിക്ക് റോഡ് സൈഡിൽക്കോ റംബൂട്ടാന്റേം ജാതിക്കയുടെ മരം നിപ്പുണ്ടായിരുന്നു.
ജാതിക്കാ ഞങ്ങളേ ഇവിടുണ്ട്. ക്കാ നല്ലഗുണം സാധനം അല്ലെ അതിന്റ കായ നമുക്ക് വയർ വേദനക്ക് അതെല്ലാം കഴിക്കുമ്പോ വയറിളക്കത്തിന് വയർ വേദനക്ക്‌
ആ ജാതിക്കയുടെ കവർന്ന് പ്പോയാ ജാതിക്കയുടെ ഒരു കായ ഉണ്ട് ബാഗിൽ കഴിഞ്ഞ ഇപ്പൊ റംബൂട്ടാൻ പറിച്ചാരുന്നു. അപ്പൊ ഒപ്പം ഞാൻ ന്ന് ജാതിക്കയും പറിച്ചാരുന്നു. അപ്പൊ പക്ഷെ പച്ചയായിരുന്നു റംബൂട്ടാൻ അപ്പൊ ഞാൻ വിചാരിച്ച് പക്ഷെ ക്യൂരിയോസിറ്റി പച്ചേടെ ഉള്ളില് എന്താണ് കാണ്ന്നേ? അറിയാൻ വേണ്ടി പറിച്ചയാ പച്ച് ആ ഒക് അപ്പൊ നോക്കിയപ്പഴ്ത്തേക്കും വെളുത്ത് തന്നെ സാധാ റംബൂട്ടന്റെ കാ പോലെ ആയി വരുന്നതേ ഇണ്ടായിരുന്നുള്ളു ഇച്ചിരി കൂടെ പഴുക്കണായിരിക്കും പക്ഷേ നല്ല മധുരൊക്കെ ഒണ്ടാർന്ന്
മധുര ഇണ്ടല്ലെ ആഹ് ആഹ്
പിന്നെ ജാതിക്കയും പറിച്ച്
ജാതിക്ക ആ ജാതിക്ക നല്ലതാണ്.
മ്
നല്ല ഗുണം ഒള്ള സാനം ആണ്, ഞങ്ങൾ അച്ചാ ത് അച്ചാർ ഇടും, ആ ഇവിടെ ഒരു പ്രാശ്യം വീട്ടിലെ ഇട്ട് എന്ത് ഇവിട്ത്തെ അമ്മ ഇട്ടിട്ടിണ്ട് അച്ചാറ്.
പെട്ടന്ന് തീരും, പെട്ടന്ന് ഞങ്ങടെ വീട്ടിൽ അച്ചാറ് അല്ലല്ല എല്ലാ അച്ചാറും എല്ലാ അച്ചാറും ഞാനും ച്ഛനും കോരി കോരി അത് നമ്മള് കഞ്ഞി കുടി
ഏത് ഈ അച്ചാറും കൂട്ടി ഈ കഞ്ഞി കുടിക്കണര മഴ
അല്ല അല്ല ചുമ്മാ അച്ചാറ് കോരി ഇട്ടിട്ട് തിന്നും.
പക്ഷേ അധികം അച്ചാർ തിന്നാനും പാടില്ല എന്തെ എരിവ് അല്ലെ.
ആ അതല്ല അധികം ആവുമ്പോ വിനാഗിരിയും ആ കായം ഒന്നും അധികം ചേർക്ക ത്തില്ല ക്കല്ല കായല്ല എന്തോ ഒരു സാനം ചേർക്ക ത്തില്ല. വയറ് വേന എടുക്കുന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് തിന്നുന്ന്‌ അമ്മക്ക് അറിയാം. അപ്പൊ ആ പിന്നെ പണ്ട് ഞാൻ കടെന്ന് ഒറുടെക്ക് അച്ചാർ വാങ്ങിച്ചു തിന്നിട്ട് എനിക്ക് വയർ വേദനയായിട്ട് ഞാൻ രണ്ടാഴ്ചത്തോളം ഹോസ്പി
ഹോസ്പിറ്റലാരുന്നോ ആ കടെലക്കേ അവര് എന്തൊക്കെ കൂ ട്ടണെന്ന് അറിയാൻ പ
ആ ന്നട്ട് എന്റെ വീട്ടിന്നു പിന്നെ പൈസ വെ ക്കത്തില്ല എനിക്ക് താരതേം ഇല്ല ഞാൻ കടെ അഞ്ച് രൂപടെ അച്ചാർ പോയി വാങ്ങിച്ചട്ട് തിന്നും അല്ലങ്കി സ്കൂളിന്ന്‌ വരുമ്പോ നമ്മ ഇൻക്ക് പൈസതരുവല്ലോ എന്തെങ്കിലും വണ്ടി കാശൊക്കെ ബാക്കി വരുന്ന പൈസക്ക് ഞാൻ അച്ചാർ വാങ്ങിച്ചിട്ട്‌ തിന്ന്തിന്ന് പിന്നെ വരും
അല്ല ക്ലാസ്സി പോണ സമയത്ത് അങ്ങനാര്ന്ന് നമ്മളെ പഴയ നൊസ്റ്റാൾജിയ ഉപ്പിലിട്ട മാ ങ്ങാ ഹ് അത് നെല്ലിക്ക അച്ചാറ് ആ ഓക്കേ ഓക്കേ ആ ശെരി ന്നാ ഓക്കേ
അടുത്ത പ്രാശ്യം വിളിക്കുന്നെന്
ഇല്ലില്ല കൊഴപ്പില്ല കൊഴപ്പില്ല ശെരി എന്നാ ആഹ് ശെരി ശെരി ആ